ഹലോ
ഹലോ
ആഹ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് ആ പിന്നെ എന്തൊക്കെയ വിശേഷം ഷം ആ പിന്നന്ന് കല്യാണം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നില്ലേ ഞായറാഴ്ച്ച പോയില്ലരുന്നോ
ആഹ പോയിന്നായി
ആഹ ഞാനും ഏ നല്ല ടേസ്റ്റ് ആയിരുന്നു ഹ നിങ്ങനൊക്കത്തി
ഞങ്ങളൊരു പതിനൊന്ന് മണിക്കൊക്കെ ആ ആ
ആ ഉ ഞങ്ങളും ആ സമയം ആവുമ്പോഴേക്കാണ് പോയത് കല്യാണത്തിങ്ങക്ക്
ആ പോയിന്ന എല്ലാരും പോയിന്ന
ആ ഇപ്പൊ കല്യാണത്തിനൊക്കെ ഒരുപാട് തരം ഭക്ഷണങ്ങളാല്ലേ
ഉ ആ ആ ഒരു ബിരിയാണി മാത്രം മ ഒരു അച്ചാറും ഒരു സാലഡ് മാത്രം
സ ആ ഇപ്പം മന്തി എന്തെല്ലാം തലതരം അത ഇപ്പം പണ്ട് അതെ പണ്ടൊക്കെ ഒരു ഉച്ചക്ക് മാത്രമേ കല്യാണം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രാത്രി കല്യാണം അല്ലാ കല്യാണം അല്ലേ രാ
ഏഴ് മണി മുതൽ ഉണ്ടാവും ചിലത് ഉച്ചക്ക് ഉണ്ടാവും ചിലത് പത്ത് മണി ടു പന്ത്രണ്ട് അങ്ങനെണ്ട് ഉണ്ടാകും പല വിധത്തിലും
ഇപ്പൊ രാ രസമാണ് രസമാണ്പ്പ അതുപോലെ തന്നെ നല്ല വെറൈറ്റ വ്യത്യസ്തായിട്ടുള്ള ഭക്ഷണങ്ങള് നമക്ക് പരിചയപ്പെടാം ആ അതെ പിന്നെ അതുപോലെ ഇപ്പോ ഒരു സ്കാട്ടർ പറഞ്ഞട്ടുള്ളരു പരിപാടി ഉണ്ടല്ലോ ഈ ഞണ്ടിന്റെ കാല് പൊരിച്ചത് അതുപോലെ തന്നെ ചെമീൻ പൊരിച്ചത് ബ്രോസ്
ഉ ഏത് ഉണ്ടാവും പല വിധം ഞമ്മക്ക് ഏത് അത് ഫുഡ് കഴിക്കുന്നിടത്ത് പോയാ മതി
പോയാ മതി പിന്നല്ലാതെ ഇപ്പൊ ഇന് കല്യാണങ്ങള് പലതരത്തിലാണ് മൈലാഞ്ചി കല്ല്യാണം അതുപോലെ തന്നെ മഞ്ഞൾ കല്യാണം ഉ ഓരോന്നും നല്ല രസമാണ് നമ്മുക്ക് ഓരോ ആഘോഷങ്ങള് നമ്മളെ ജീവിതത്തില് മറക്കാൻ കഴിയാതത്ത് ഫോട്ടകളൊക്കെ എടുത്ത് ഞമുക്ക് പിന്നെയും കാണാൻ പറ്റിയ നല്ല രീതിൽ ഓരോ പരിപാട്
പണ്ടത്തെ കല്യാണങ്ങൾ എറണാകളു കോട്ടങ്ങള് ഫോട്ടോന്നും ഇണ്ടാവില്ലല്ലോ അന്നത്തെന്നും കാലത്ത് പണ്ടത്തെ കാലത്ത്
അതിലൊരു ആൽബം വീഡിയോസൊകെ ഒക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അതും ആ ഞമ്മളാ ആ ഒരു ഡ്രസ്സൽ തന്നെ ഇപ്പ അങ്ങനൊന്നല്ലേ ഇപ്പൊ ഓരോ തരത്തിലും സേവ് ദ ഡേറ്റ് ആയി അന്ന അങ്ങനെ ഉ ഓരോ ഡ്രസ്സുകളാണ് മഞ്ഞൾ കല്യാണ ആണെങ്കിൽ എല്ലാരും മഞ്ഞ കളർ ഡ്രസ് അതൊരു രസല്ലേ മഞ്ഞ കളർ പച്ചക്കല്ല് പച്ച കളർ ആ അല്ലെഅതില് പച്ച ഭക്ഷണങ്ങള് കാണും അതുപോലെ തന്നെ പച്ചയായിട്ട് സാമ്യമുള്ള എല്ലാ കാര്യങ്ങളുംല്ലെ ഉ മഞ്ഞ ഞങ്ങ പറ ഞാൻ പറയും നല്ല രസമാണ് ഇപ്പോ എല്ലാ ഫോട്ടോ കുട്ടകളൊക്കെ എടുത്ത് വച്ചണ്ടേ നമുക്ക് പിന്നെ കാലങ്ങളിലൊക്കെ ആ അതെ ആ ആഅതൊരു രസാണ് അതുപോലെ തന്നെ ഇപ്പം ഒരു അറബിക് നൈറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല രസാലേ ആ നല്ല രസം കാണാന്
റ്റ് ബ്രൈഡ് ടൂ ബി
അതെ അതെ അതുപോലെ ഇപ്പ കല്ല്യാണ ത്തിന് മാത്രല്ല ഗർഭിണിയ ആയാലോ അതുപോലെ ഓരോ ഓരോ ആ ഇതാണ് മാം ടൂ ബീ അതുപോലെ തന്നെ ആ കുട്ടികള ഇപ്പോ ഞമ്മളൊന്നും ഇങ്ങനെ മാംറ്റൂബി അങ്ങനെന്ന കഴിക്കാനോക്കെ ഇപ്പൊ കേക്ക് മുറിച്ച് അങ്ങനെയൊക്കെ ഒരു നല്ല അതെ ഭർത്താവും ഭാര്യയും അതെ ബർത്തടെ പരിപാടി
ഒരേ ഡ്രസ്സ് ഇട്ട് ഒരേ എല്ലാതും ഒരേ വേദായിട്ട് ഞാൻ വീട്ടിലില് ഫുള്ള് ഓരോ കളർ
കളർ ഡ്രസ്സ് അതെ അതെ ഉ ഉ ഇപ്പ എല്ലാത്തിനും ഡ്രസ് കോഡണ് അ ശരിയ നമ്മള്
ആദ്യന്ന് പറഞ്ഞാ അതൊക്കെ ഓരോ ഒരു കല്യാണ ത്തിന് മാത്രം അങ്ങനൊക്കെല്ലേള്ളൂ ഡ്രസ് എടുത്തിന്നത് പ്പോ അങ്ങനെയല്ലല്ലോ ഒരു ഓരോ കല്യാണത്തിന്ന്നെ നാലും അഞ്ച് മൊട്ട്
അഞ്ച് അതെ അതെ അതെ എത്ര ഇട്ടാലും നമ നല്ല അത് കുറഞ്ഞു പോയിന്ന തോന്നുള്ളൂ വേറെല്ലാം കാണുമ്പോക്ക്
മ്മക്ക് നമ്മളെ എടുക്കുമ്പോ വലുതക്കാരും പക്ഷേ വേറെല്ലാവരുത കാണുമ്പോ അത്ര ഇനി എടുക്കാമോ ഇതിനേക്കായി നല്ലത് എടുക്കാന്നോ ഉ
ഹാ അത് ശരിയാണത് പിന്നെ മ്മ് ഏ ഇപ്പത് പെൺ കല്യാണ പെൺകുട്ടികള ഡ്രസ് തന്നെ നല്ല നല്ല നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല മോഡല് ഇപ്പൊ സാരിയൊന്നുഅല്ല പണ്ടത്തെ പോലെ സാരിയൊന്നുഅല്ല ഇപ്പൊ നല്ല ഗൗണ്കള്
ഉ പു പുതു പെണ്ണിന്റെ അല്ലേ
അതെ അതെ ആ വെള്ള
അത അവർക്ക് എന്താണ് ഡ്രസ്സ് അവർക്ക് പൊന്തുന്നെയല്ല അങ്ങനെ
അതെ നടക്കാനും കഴിയൂല ഹാ അതെ അതെ അതെ അവലെ പണ്ടൊക്കെ സ്വർണ്ണ ആയിരുന്നു പഴയണ്ടാരുന്നുള്ളു ഇപ്പസ്വാർണ്ണോന്നുല്ല ഡ്രെസിലെ കല്ലും മുത്തും അതെ അതെ ഇപ്പൊ സ്വർണത്തിന്റെ വില നോക്കുമ്പോ സയി നമുക്കൊന്നും താങ്ങാനും കഴിയാത്തൊരവസ്ഥയാണ്
ഉ
എത്രയാന്നല്ലേ ലക്ഷങ്ങളൊക്കെ കടന്ന് പോയി ഇപ്പത്തെ കല്യാണഉണ്ടാക്കാ നെക്കുമ്പോ പാരൻസ് അതെ ഇപ്പരും ഇമ്മാരും ഹാ അത്ക്കെ ഓരെ ടെൻഷനാണ്
പക്ഷെ ഈ ഇപ്പ ഇന അന്ന അങ്ങനെ സ്വർ ണം അങ്ങനെ ആരും കൊടുക്കണില്ലേ
കൊടുക്കണില്ല അതാണ് അതൊരു ഭാഗ്യാണ്
അ ഇപ്പൊ ആരും അങ്ങനെ കല്യാണത്തിന്റെന്നെ സ്വർണ്ണപ്പ ആരും അങ്ങനെ ഇടുന്നുല്ല ഇപ്പഴത്തെ കുട്ടികൾക്ക് അയിന് സ്വാർണം അതിനോടൊന്നും ഇന്ട്രസ്റ്റ് ഇല്ല
ആഹ് ഒക്കെ ഓ ഇപ്പ ഇപ്പൊക്കെ ട്രാഷ ആയിട്ടുള്ള നല്ല
ഉം
പഴയ മോഡല് ഡ്ര ആഭരണങ്ങളാ ണെങ്കിൽ കൂടിയിട്ട് നല്ല മോഡല്ഇല്ലേ ഉം അങ്ങനത്തതൊക്കെയാണ്. ഓ കല്യാണവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആർഭാടായിട്ട് മാറിട്ടുണ്ട് കാണാനും രസാണ് ഞമ്മളിപ്പോ അതിലെ പോകുമ്പോ. ആ അതിന്റെ ഭക്ഷണയാലും അതെ
പിന്നെ ഊ ആ ആഹ പിന്നെ സ്റ്റേജക്കെ കയറുമ്പോ അതൊരു രസം തന്നെയല്ലേ പാട്ടും ആദ്യൊന്നും അങ്ങനെന്നും ഉണ്ടായിരു ന്നില്ലേല്ലോ ആ
അത്യാ അ അതെ അതെ റോസപ്പൂവിന്റെ ഫ്ലോ മഴ പോോലെ റോസപ്പൂറെ വി അതെ ഉ ഇപ്പൊ ആ പിന്നെ അതൊക്കെ ഫ്രണ്ട്സും കത വീട്ടുകാർക്ക് സമ്മതംല്ലെങ്കിലും കൂടി ഫ്രണ്ട്സ് കൂടെ ഇുന്നാണ്ടേ ഒര്ക്ക് അ തൊക്കെയാണ് ഒരു സന്തോഷം
ഏ ആദ്യൊക്കെ കല്യാണങ്ങളായിനു വീ ല്ല ല്ല ല്ല ഇന്നു ഇപ്പൊ അങ്ങനെയല്ലല്ലോ അപ്പൊ വീട്ടിൽ കല്യാണം വെച്ച് നടത്തുനില്ലല്ലോ
ക്കു ഓഡിറ്റോറിയത്തിലാണ്
അ കല്യാണം ഈ പിന്നെ വീട്ടിലാമ്പോ അത് വേറരു രസല്ലന്നു
ആ അതെ അതെ എല്ലാഹ് വീട്ടില് വരിയാ വീട്ടില് നമ്മളൊക്കെ ഞാനൊെക്ക ക്കെ ആദ്യൊക്കെ പോരുവര് വീട്ടിലൊക്കെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. ഓരോ വീടും വ്യത്യസ്ത രീതിയിലായിരിക്കും
ആ.. കല്യാണ ഉം.. ചെക്കന്റെ റൂം കാണാന് അതൊക്കെ ഉം അലങ്കരിച്ചിട്ടും
ആ അന്നതെ കാലത്തൊക്കെ ഈ മുല്ലപ്പൂ. ആ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നെ ഈ മുല്ലപ്പൂ കൊണ്ടൊക്കെ അലങ്കരി വെച്ചിരുന്നു അത് എനിക്ക് നല്ല ഇഷ്ടായിരുന്നു ആഹ് മാറി ആഹ് എനിക്ക് നല്ല ഇഷ്ടായിരുന്നു എന്ന നമ്മള്ല്ല ആഹ ആഹ് മുല്ലപ്പൂൊക്കെ ഇങ്ങനെ നല്ലയൊരു ഞമ്മളൊരു മാമ്പ ക്കാലത്തിൽ സിനിമൽ ഉണ്ടല്ലോ മുല്ലപ്പു മണിയാറെയിൽ വെച്ചിട്ടുണ്ട് അതേമാതിരി എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത് പിന്നെപ്പോ അതൊക്കെ പോയിപോ അങ്ങനത്തെ ഇതൊ എല്ലാരും ഇതിയുള്ള കാര്യങ്ങളും മാറി ഇപ്പോ ഇപ്പോ ഒന്നുമല്ല ഇപ്പോ ജസ്റ്റ്‌
നടത്താൻതന്നെ ഭയങ്കര ചെലവാണ് ഇപ്പൊ
ഔ പറയാണ്ടോ കല്യാണം നടത്താനല്ലേ ചെലവ് ഉം അപ്പ അതിനെ നമ്മള് പറഞ്ഞതില് ഭക്ഷണങ്ങൾ തന്നെ പലതരത്തിൽ വേണം അതുപോലെ തന്നെ ജ്യൂസ്സായാലും
ഉം..... ഐസ്ക്രീം ഐറ്റംസ് അതേപോലെ മധുരം
അതും ആഹ മധുരം അതെ അതെ അങ്ങനെ കേക്കുകൾ
ഇങ്ങനെല്ല ഇങ്ങനെല്ല ഇങ്ങനെല്ലതാകുമ്പോ കുട്ടി മക്കള് പിന്നെ ഫുഡ് കഴിക്കാതെ അല്ലേ ഈ ഐസ്ക്രീമ ഒക്കെ അവർക്കൊക്ക ഐസ്ക്രീമ ഒട്ട മതി അല്ല
ആഹ് ആദ്യം ആഹ് ആദ്യതാണ് ഞാനൊക്കെ എന്താ കാട്ടില വച്ചാലേ ഈ ചെന്ന് കേയറ്പോ തന്നെ ജൂസിലായി കൂടെ മേലേ കയറി പോകും എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവരെ വിടലള്ളൂ പുറത്ത എന്നിട്ട് വാണെങ്കി ഭക്ഷണം കഴിച്ചാലേ വാങ്ങി വാങ്ങി തരുവോള്ളൂയെന്നു പറയും അങ്ങനെക്കുമ്പോ എന്തേലും ഇത്തിരി കഴിക്കും അല്ലാതെ ആദ്യതന്നെ ജ്യൂസ്‌ കഴിക്കുമ്പോ പിന്നെ ഒന്നും വേണ്ടേ ഇതു ഭക്ഷണം കഴി തന്നെ അവർക്ക് വിശപ്പ് മാറി പിന്നെ ഒന്നും വേണ്ട പിന്നെ
അതിന് അല്ലെങ്കിൽ അല്ലെ തന്നെ അവർക്ക് ഐസ്ക്രീമും വേറെള്ളതമാണ് വേണ്ടത് പിന്നെ അത് നമ്മള് ങ്ങടു നമ്മെച്ചോ മാക്കാലോ അവർക്കു ചോറിന്റെവശ്യവില്ലലോ ഒരുക്ക് വരുന്നില്ല
എത്ര പറഞ്ഞാലും കേക്കൂല്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഓർക്ക് അങ്ങനത്തെ ഭക്ഷണങ്ങള ഒന്നും വേണ്ട ഇങ്ങനത്തെ ഇത്ര ഈ കടികളും അതുപോലെ അങ്ങനെ കേക്കുംന്തൊക്കെ ഐസ്ക്രീമ ഒക്കെ ഉണ്ടായ പോപ്കോണ് അതൊക്കെ ഉണ്ടായ പിന്നെ വേറെൊന്നും വേണ്ട എന്നിട്ട് നിങ്ങളെ കുട്ടികള് ഇന്നും സ്കൂളില്ലല്ലോ അല്ലെ
അങ്ങനെ നിനിക്കൊന്ന് സ്കൂളും ഇണ്ടായിരുന്നില്ല മദ്രസുംഇല്ല
അതെ
അവർക്ക് പിന്നെ നമ്മള് വേ വീട്ടിലെ ഉണ്ടാക്കിയാലല്ലെങ്കിൽ അവർക്ക് ഏത് സമയം മന്തിയും വേറെയുള്ളത് അല്ലേ എന്നാലും അവര്
ആം അതെ അതൊക്കെ പറഞ്ഞിട്ടൊ കാര്യയില്ല എന്ത്‌ നമ്മളിപ്പോ സാധാരണ ഭക്ഷണം ചോറൊക്കെ ഉണ്ടാക്കിയാലും ഓർക്ക് ഒന്നും പറ്റൂല
ആം....
നാടൻ ഭക്ഷണങ്ങളായി് ചോ മോരുകറിയോ അല്ലെങ്കിൽ ആ ആ അതെ തേങ്ങ അരച്ച കറിയോ എന്തേലും ഒക്കെ ഉണ്ടാക്കുമ്പോളേ അതൊന്നും അവർക്ക് പറ്റൂല്ല ഓർക്ക്
മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെ എല്ലാ ഇതും കൊടുത്ത അവർ വെ വേണ്ടാന്നുണ്ടെങ്കിൽ അവര് കഴിചോക്കും
ആഹ അതെ അതെ അല്ലാതെ വേറെന്നും അവർക്ക് പറ്റൂല ഞാൻ പറയതൊന്നും അല്ല കഴിക്കേണ്ടതൊന്നും കഴിച്ചാൽ ശരി ശരീരത്തിൽ പോഷകങ്ങൾ കിട്ടൂല ഇതിലൊക്കെ വെറും ശരീരത്തിന് കേടുള്ള സാധങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ ചിക്കൻ പൊരിച്ചല്ലാതെ കറി വെച്ച് കഴിച്ചാ അതൊന്നും പറ്റൂല
അതെ അങ്ങനെ തന്നെ ഇവടേം
ആഹ ഒക്ക് പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ മുട്ടായാലും മുട്ട ഒന്ന് പൊരിച്ചത് ഞാന എന്നിട്ട് ചില സമയങ്ങളിലൊക്കെ ഈ മുട്ട ഫ ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കും അപ്പ അത് നല്ലോണം കഴക്കൂട്ടോ അല്ലെങ്കിൽ ഉരുളകിഴങ് ഇട്ടിട്ട് ആ അതെ അത് ചോറിലിട്ട് കൊടുക്കുമ്പളേ അത് നല്ല രസാണ്
എന്ന ആയിക്കോട്ടെന്നാ
ഹലോ
ആഹ ശരി എന്നാ
ആഹ ശരി എന്നാൽ ശരി